ഹലോ ആഹ് ആഹ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെണ്ട് വിശേഷങ്ങൾ?
ആഹ് വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പം മഴയൊന്നും ഇല്ല. അവിടെ ഇണ്ടോ?
ഇല്ല ഇപ്പൊ മഴൊന്നും ഇല്ല. ഇന്നൊന്നും ഇപ്പൊ രണ്ടീസായിട്ട് ഇവിടെ തീരെ മഴ ഇല്ല്യട്ടോ. വെയിലെന്നെ ചൂട് പണ്ടത്തെ പോലെ ചൂടായി വര്ണ്ട് ഇവടെ
ആഹ് ഇവിടെയും ചൂടണ്ട് മഴ മാറിയപ്പോഴ്ത്തേക്കും നല്ല ചൂടുണ്ട്.
ആഹ് ആഹ്. എന്താ രാത്രി ഭക്ഷണം ഒക്കെ കഴിച്ചോ?
രാത്രി കഴിച്ചില്ല. കഴിക്കണം. നിങ്ങള് കഴിച്ചോ?
ആഹ് ഞങ്ങള് കഴിച്ചു. ഞാന് മോളെ ഒറക്കാള്ളത് കൊണ്ട് ഓൾക്ക് ഭക്ഷണം കഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഞാനും കഴിക്കും.
ആഹ് ആഹ്. ജോലി ഉണ്ടോ, വർക്കെയ്യുന്നുണ്ടോ?
ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഞാന് പഠ പഠനം കംപ്ലീറ്റ് ആയിട്ടില്ല. പി ജി കഴിഞ്ഞു ഇനി ബി എഡൂ ടി കഴിഞ്ഞിട്ട് ജോലിക്ക് നോക്കാ വിചാരിച്ചു
ആഹ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുവാണോ?
ആഹ് ഇപ്പൊ പി ജി കഴിഞ്ഞു ഇനി ബി എഡിന് അഡ്മിഷൻ കിട്ടിട്ട് വാണം. അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ആഹ് ഓക്കേ ഓക്കേ. വേറെ പി എസ് സി കോച്ചിങ് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ?
പി എസ് സി കോച്ചിങ് അപ്ലൈ ചെയ്തീനീ ഒന്ന് രണ്ടർണൊക്കെ ഇതുവരെ എയ്തീല്ല എയ് എയ്തിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പ ഇനി ഞാൻ വിചാരിച്ചു ഇനി ബി എഡൂടി കംപ്ലീറ്റെയ്തിട്ട് ഹസ്ബന്റ് വിദേശ ത്താ. അപ്പം അവിടെ ചെന്ന് സെറ്റിൽടാവാന്നാണ് വിചാരിക്ണ്. അപ്പം ഇനിപ്പം രണ്ട് കൊല്ലം ബി എഡ് കംപ്ലീറ്റെയ്യാണ്ട്. അയ്ന്റെ കൂടെ തന്നെ ഒന്ന് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കണം. പ്പ എവിടിം ചെന്നാലും ഇംഗ്ലീഷ് നിർബന്ധാണല്ലോ
അത് കോഴ്സെന്തെങ്കിലും നോക്കി ആയിരുന്നോ?
ഇല്ല ഞാൻ ബി എഡിന് അഡ്മിഷൻ കിട്ടിട്ട് അയ്ന്റെ കൂടെ തന്നെങ്ങനെ ഓൺലൈലായിട്ട് എന്തെലും ചെയ്യാന്ന് വിചാര്ച്ച്ക്കാ നോക്കിട്ടില്ല നോക്കണം
ആഹ് ആഹ് ആഹ് വീട്ടില് നിങ്ങള് രണ്ടാളെ ഒള്ളൂ
ആഹ് ഇപ്പൊ വീട്ടില് ഞാനിപ്പോ ഹസ്ബന്റിന്റെ വീട്ടിലാ ഇള്ളെ ഹസ്ബന്റ് നാട്ടിലില്ല, ഞാനും, മോളും, പിന്നെ ഹസ്ബന്റിന്റെ ഉമ്മീം, ഉപ്പിണ്ട്
ആഹ് ഓക്കെ ഓക്കെ
നിങ്ങളെന്താ ചെയ്യുന്നെ?
ഞാനിപ്പോ എഞ്ചിനീയറിംങ് കംപ്ലീറ്റ് ആക്കി ഞാനിങ്ങനെ ജോലിക് നോക്കിക്കൊണ്ട് നിക്കാണ് എഞ്ചിനീയറിംഗ് പീസ് അല്ലാണ്ട് വേറെ ജോബിലൊക്കെ കേറിയായിരുന്നു എഞ്ചിനീയറിംഗ് പീസ് ഒന്നും കേറിയില്ല
ആഹ് ആഹ് അപ്പൊ അഹ് ആഹ് വിദേശത്തൊക്കെ ചെന്നാല് എഞ്ചിനീയറിങ്ങിലൊക്കെ കൊർച്ചൊക്കെ സ്കോപ്പ്ണ്ട് തോന്ന് ണ്ലെ
ആഹ് ഞാനും പ്പ ഇവിടെ ഒരു കോഴ്സ് പഠിച്ചിട്ട് നോക്കാന്നുള്ള രീതിയിലാണ് നിക്കുന്നത്
ആഹ് ആഹ് ആഹ് എന്ത് കോഴ്സാണ്?
ഞാന് പൈതണ്ടത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി വേറെന്തെങ്കിലും ഒരു കോഴ്സ് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ എടുത്തിട്ട് നോക്കാന്നുള്ള രീതിക്കായിരു
പൈത്തിന്റെ കോഴ്സാണ്
ആഹ് പൈതന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു
അത് എത്ര മാസത്തിന്റെ ആയിരുന്നു
അത് ഇങ്ങനൊരു ആറ് മാസത്തിൻ്റെ അട്ത്ത്
ആഹ് അതിലെന്തൊക്കെ പഠിക്ണേ പൈത്ണൊക്കെ ഞങ്ങള് ഞങ്ങള് ഡിഗ്രിന്റെ കൂടെ, പിജിന്റെ കൂടെ, ഒക്കെ പഠിച്ചതാണ് ഓരോ സബ്ജക്റ്റ് ആയിട്ട്
ആണോ ഞങ്ങള് അതിനൊക്കെ എന്തുവാണോ ഓരോ കാര്യങ്ങള് പയ്തണ്ട് ഓരോ കൺസെപ്റ്റും അങ്ങനെക്കെ ജസ്റ്റ് ലാഭക്കെ കൊറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളു നമ്മക്ക്
ഓഹ്
ഫുൾ സ്റ്റോക്ക് അല്ല ഞാൻ എട്ത്തത് ബൈസാണ് എട്ത്തത് ഫുൾ സ്റ്റോക്ക് അല്ല എട്ത്തത്
അപ്പൊ പൈത്തൻ പഠിച്ചാല് ജോബ്ന് സാധ്യതകളുണ്ടോ?
എനിക്ക് സത്യം പറഞ്ഞാല് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് എനിക്ക് എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഇലക്ട്രോണിക്സാണ് പഠിച്ചത് ഇലക്ട്രോണിക്സാണ് നമ്മള് ഷാണ് ഞാൻ പഠിച്ചത് പിന്നാ പ്പൊ ഇലക്ട്രോണിക്സ് ഒക്കെ കൂടുതലും നമ്മളെ കേരളത്തിന്റെ പോറത്തല്ലേ അങ്ങനെള്ളെ കമ്പനീസ് ഒക്കെ ഉള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറാന്നുള്ള രീതിക്കാണ് പയ്ത്തൽ പഠിച്ചത് അല്ലാണ്ട് പ്രോഗ്രാമിങ്ങിന് എനിക്കൊരു ഒരു താൽ പര്യ ഇല്ലായിരുന്നു അയ്നെക്കൊണ്ട് ഓര് ഓരോര്ത്തർക്കും ഓരോ ഇതുണ്ടല്ലോ എനിക്ക് ഈ പ്രോഗ്രാമിങ്ങിനോട് നമ്മളെന്താണോ പഠി ക്ക്ന്ന അത് പുതുതായിട്ട് ഉള്ളത്തിരി പാടാണ് ആഹ് പ്രോഗ്രാമിങ് ചെയ്യാനും അങ്ങനെയെക്കെ പ്ലെബിങ്ങില് കേറി നമ്മള് ചെയ്തൊ ക്കെ ആവുന്നെങ്കി ഓക്കെ നമ്മള് ഇന്റർവ്യൂന് പോയാലും അവര് ഫുൾ സ്റ്റകാരിച്ച ജാങ്കു പൈസെയ്തിട്ടാണ് എല്ലാം ചോയ്ക്കുന്നത് അങ്ങനെക്കെ
ആഹ് ആഹ്
ആഹ് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങള് ഇങ്ങനെ വേറെക്കെ നോക്കുന്നുണ്ട് വേറെ എന്തെലും കോഴ്സ് പഠിക്കണം
ആഹ് കോഴ്സ് ചെയ്തിട്ട് ഈ പ്ലേസ്മെന്റെന്നെ ഉർപ്പ് തര്നെ കൊറെ കോഴ്സുകളൊക്കെണ്ടാവും
രണ്ടതും നമ്മൾ പ അവര് പർഞ്ഞ പഠിചൊണ്ടിര്ന്ന ടൈമില് പ്ലേസ്മെന്റോക്കെ ആവുബോ അങ്ങനെണ് ഇങ്ങനെന്നക്കെ പർഞ്ഞത് അഭവം അങ്ങനെന്നും ഇല്ലായ്ര്ന്നു ആഹ് എന്റെ കൂടെള്ളെ എന്റെ ഫ്രണ്ട്സിന് ആരേം വിളിച്ചില്ല എനിക്ക്തൊ എനിക്കാണെന്ന് തോന്നുന്നു അവിടുന്ന് ഒന്നോ രണ്ടോ ഇന്റർവ്യൂന് എന്നെ മാത്രേ വിളിച്ചോള്ളു എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആരെയിം അവിടുന്ന് ഇന്റർവ്യൂന് വേറെ സ്ഥലത്തോട്ട് വിട്ടിട്ട് അങ്ങനെന്നും ഇല്ല
ഉം ആഹ് ഇപ്പൊ അങ്ങനെ ഒരുപാടങ്ങനെ ഏഹ് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊ- ക്കെ തൊടങ്ങി, ഇങ്ങനെ ആറുമാസത്തെ കോഴ്സ്, പ്ലേസ്മെന്റ് ന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരങ്ങനെ പറ്റിക്കപ്പെട്ന്ന്ണ്ട്. അപ്പൊ ഇന്റൊരു സഹോദരനന്നെ ഓന് ഇവടെ ഡിജിറ്റൽ മാർക്കറ്റിംഗങ്ങനെ പഠിക്കാൻ പോയി. ഇപ്പോന് വൺ മന്ത് കംപ്ലീറ്റാക്കിയപ്പതന്നെ ഓന് അവ്ടെ മട്ത്ത്. കാരണവടെ ഓര് പർഞ തൊന്നും അവിട്ന്ന് കിട്ട്ണില്യ, ഏഹ് ശരിക്കുള്ള ക്ലാസ്സുകളൊന്നും അവിട്ന്ന്കി ട്ട്ണില്ല്യാ. ഒരമ്മക്ക് ജൊ
ആ നമ്മളെന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രേ ലാബ് ചെയ്യും സാർ നേരത്തെ ഞാനിപ്പം ഏഹ് കമ്പ്യൂട്ടർ തല്ലല്ലോ പഠിച്ചത്. സി എസ് സി അല്ലല്ലോ പഠിച്ചത്. ഞാൻ എലക്ട്രോണിക്സല്ലേ പഠിച്ചെ, അപ്പം ഈ കമ്പ്യൂട്ടർ അങ്ങനെ സി പഠിച്ചോർക്കാണെങ്കില് ഓക്കെ അവര് നേർത്തെ പ്രോഗ്രാമിങ്, എഞ്ചിനീയറിംങ് അവരെ മെയിൻ സബ്ജക്ട് അതല്ലേ. പ്പ അവരൊക്കെയാണെങ്കി, ചെയ്തു പോവും. നമ്മളെ ഇലക്ട്രോണിക്സിലൊന്നും ക്കാകെ ഒരു സബ്ജക്റ്റ് മാത്രെ ഒള്ളു പ്രോഗ്രമിൻ്റെ ഊബ്സ്ന്ന് പറഞ്ഞ് എസ് ഫൈവിലെങ്ങാണ്ടോ ഒരു സബ്ജക്ട് മാത്രേ ഉള്ളു. വേറൊരു സബ് ഈ പ്രോഗ്രാമിന്റെ ഇല്ല. നമ്മക്ക് നമ്മള് നല്ലോണ സ വോട്ടെയ്ത് താക്കിയാ മാത്രല്ലെ നമ്മക്ക് മുന്നോട്ട് പോവാൻ പറ്റൂ. അ അവര് ആ ഒരു സംഭവം, നമ്മള് പഠിച്ച കാര്യം മാത്രം നമ്മള് പ്രാക്ടിക്കലി ചെയ്യിപ്പി അല്ല അപ്പം പുതുതായിട്ട് നമ്മള് ആഹ് നമ്മള് ഇന്റർവ്യൂന് പോവുമ്പഴത്തേക്കും ഇവര് പുതിയ കാര്യങ്ങളാണ് അതിന്റെ പ്രോഗ്രാമിന് എഴുതാൻ ചോയ്ക്ക്ന്നത്.
ആഹ് അതെ, അ ആഹ് ഇപ്പോ ഏഹ് പൈത്തൺ ബേസിക്സ് ങ്ങള് എഞ്ചിനീയറിങ് ചെയ്തോണ്ട്ക്ക് മ്പോ പഠിച്ചിരുന്നോ?
ഇല്ലല്ല, അത് കഴിഞ്ഞിട്ടാര്ന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഫസ്റ്റിലേ എനിക്ക് എഞ്ചിനീയറിങ്ങിന് ഏ കോളേജിൽ ഒരു പ്ലേസ്മെന്റ് ആയാര്ന്നു. അത് ബാംഗ്ലൂരാ യിര്ന്നു. അരൂ കണ്ടീനു. അങ്ങനെ എന്തോ ഒരു കമ്പനിയിലെ എ പ്ലേസായ പ്ലെയ്സിടായാരുന്നു. അപ്പഴത്തേക്ക് പിന്നെ അങ്ങോട്ടായോണ്ട് ഫ്രണ്ട്സ് ആരൂല്ല. അവര് ഇവിടെ നോക്കുന്നേ ഉള്ളൂ. അവരാ വേറൊക്കെ ഇന്റേൺഷിപ്പിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുംന്ന് പറഞ്ഞായിരുന്നു. എന്റെ കൂടി കിട്ട്യോരൊന്നും പോവ്ന്നില്ലാ, അവരൊക്കെ ഇവിട വേറെ കോഴ്സ് നോക്കിയിട്ടെ ഇനി ജോലിനൊക്കുന്നൊള്ളു അങ്ങനെയൊക്കെ പറഞ്ഞാര്ന്നു. പിന്നെ ഒറ്റക്ക് ള്ളോണ്ട് അവിടെ പോയില്ല. അതിന് ശേഷവാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ പൈതൽനെ ആഹ് സോഫ്റ്റ് വെയർ ടെസ്റ്റിങ്ങിന് പോയവരുണ്ട്. പൈതൽനെ പിന്നെ നമ്മളെല്ലാരൂടെ അങ്ങനെ പോയി. എന്നിട്ട്പ്പം സോഫ്റ്റ്‌വെയർ ടെസ്റ്റിംഗിന് പഠിച്ചവർക്കു ആയീ ല്ലാ. പൈതൻ പഠിച്ചവർക്കും ആയില്ലാ. അങ്ങനെയൊക്കെ
ആഹ് ഓക്കെ ആഹ്
പിന്നെ അയ്ൻ്റെ സൈഡിക്കുടെ പി എസ് സി എഴുതുന്നുണ്ട്. എന്തെങ്കിലൊക്കെ കിട്ടിയാ മതി.
ഹാ ആഹ് അതാണ്, ഞാനുപ്പോ പീ ജി കഴിഞ്ഞ് ഫിസിക്സായിരുന്നു. ഇപ്പൊ ഇങ്ങള്, ഇങ്ങള് ഈ എഞ്ചിനീയറിങ്ങില് ഇപ്പം ബി എസ് സി, എം എസ് സി, ഫിസിക്സിലൊക്കെ ഏകദേശ സബ്ജക്ടുകളൊക്കെ കൊറേക്കെ സെയ്മായിട്ട് ഇണ്ട് തോന്നുന്നുണ്ട്. ആഹ് അപ്പം ഉം ഏഹ് ആഹ് ഫിലിക്സായിര്ന്നു.
ആഹ് ആഹ് ആഹ് ആഹ്. നെറ്റൊന്ന് എഴ്ത് എഴുതുന്നില്ലാ?
അ നെ റ്റ് ഇതുവരെ എയ്തീട്ടില്ല. പീ ജിന്റെ കൂടെല്ലേ എഴുതാൻ പറ്റ. പീ ജി പഠിച്ചോണ്ട്ക്കുമ്പം തന്നെ പ്രഗ്ന നെന്റായീ. അപ്പപ്പിന്നെ ഒന്നേ നോക്കാൻ കയ്യൊള്ളൂ. പീ ജി കംപ്ലീറ്റെയ്യാന്നുള്ളര് ക്ഷ്യത്തില്, അത് മാത്രം നോക്കി. അയ്ന്റെ കൂടെ നെറ്റൂടി നോക്കാന് ഒരിക്കലും കയ്ഞ്ഞിട്ടില്ല. ഇനി ഈ ജൂണില്ണ്ടല്ലോ ഒരു നീറ്റ് എക്സാം അ
ആഹ് അയിന് കുഞ്ഞിന് എത്ര വയസായി
ഇപ്പൊ ഒന്നര വയസ്സ് കഴിഞ്ഞ്ട്ടോള്ളൂ ആഹ് പിജിന്റെ കൂടെന്നെ ഈ ജേണിന്റെ പിജിയാണ് ഇൻ്റെ മോള് അത് പക്ഷെ അത് വിചാരിച്ച് വല്ല്യ വല്ല്യ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഇന്റെ ഫ്രണ്ട്സൊക്കെ ഇൻ്റെ അതേ ഇതിലെന്നെ ഇള്ളത് ഇപ്പളും പഠനത്തിന്റെര് ഈ കാര്യത്തില് അവരും പിജി കഴിഞ്ഞിട്ടോള്ളൂ ഞാനും പിജി കഴിഞ്ഞ് ഇനിപ്പോ
ആഹ് നമുക്ക് ഫാമിലി സ സപ്പോർട്ട്ണ്ടെങ്കി നമുക്ക് നല്ലൊരു ഇതാണ് നമക്ക് പഠി ക്കാനായാലും അങ്ങനായാലും ഒരുപാട് പേർ ഭൂരിഭാഗം ഹസ്ബന്റിന് പഠിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പേർക്ക് അങ്ങനെണ്ടല്ലോ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ
ആഹ് അതെ ഇവടെ ഹസ്ബൻഡിന്റെ വീട്ട്ക്കാറ് അത്രേയും സപ്പോർട്ടായിട്ടാണ് ഇൻക്ക് ഇതിന്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കാരണം ഡെലിവറി കഴിഞ്ഞേനേഷം ലാസ്റ്റ് സെമസ്റ്റർന്നൊക്കെ പറഞ്ഞാല് പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കപാടെ ഒരുമിച്ച് വരണോര് സമയല്ലേ ആ ഒരു സമയത്ത് ഡെലിവറി ക്കെ കഴിഞ്ഞ് ഞാന് ഓളീം മോളെ കൊണ്ട് കോളേജിന്റെട്ത്ത് വീടെട്ത്ത് നിന്നക്കേനു
ഓഹ് അങ്ങനെ ആഹ് കോളേജ് കൊറച്ച് ദൂരെ ആണോ
ആഹ് കോളേജ് കൊറച്ച് ദൂരെയാണ് അത്യാവശ്യം പോവാണ്ട് വീട്ട്ന്ന് ഉം ആ ഹ് വണ്ടിമലൊക്കെ പോവണ്ന്ന്ണ്ടെങ്കി മുക്കാ മണിക്കൂറൊണ്ടൊക്കെ എത്തും
ആഹ് ആഹ്
അപ്പൊ പിന്നെ ചെറിയ പാല് കുടിക്ക്ണ കുട്ട്യാളാവുമ്പോ നമ്മക്ക് അങ്ങനെ പോയി പോരാൻ കഴിയില്ലല്ലോ അപ്പൊ കോളേജിന്റെ തൊട്ടട്ത്ത് തന്നെ വീട് ഇട്ത്ത് പിന്നെ ഒരു സ്‌ കൂട്ടി അങ്ങട്ട് കൊണ്ടോയി പിന്നെ ഓരോ ഹവർ കഴിയുമ്പോഴും ഓക്ക് പാല് കൊട്ക്കാനു മാണ്ടി പോരും പിന്നെ കോളേജിന്റെ ഉള്ള്ക്ക് സാധാരണ സ്റ്റുഡൻസ്‌ന് വെഹിക്കിൾസ് കേറ്റാൻ പറ്റൂല പക്ഷെ ഇൻക്ക് ഈയൊര് കൺ ൺസ്ട്രക്ഷൻ കിട്ടിയോണ്ട് ഞാൻ വണ്ടിക്കെ ഉള്ള്ക്ക് കേറ്റല്ണ്ടായിനി
ഉം അത് ആഹ് അതൊരു കാര്യായി
ആഹ് പിന്നെന്താ ഇങ്ങള് വണ്ടികളൊക്കെ ഓടി ക്കോ
എന്താണ്
വണ്ടിയൊക്കെ ഓട്ടനറ്യോ സ്കൂട്ടി കാറ്
ആഹ് സ്കൂട്ടി ഓട്ട് ക്ക്യും ഏഹ് കാർ രണ്ടിലും ലൈസൻസ് ഉണ്ട് കാറ് അങ്ങനെ എടയ്ക്കൊക്കെ ഓട്ടിച്ചിട്ടോള്ളു മാരേജിന്റെ ടൈമിലൊക്കെ ഓടിച്ചിട്ട് പിന്നെ ഏഹ് കൈ തെളിഞ്ഞിട്ടില്ലാരുന്നു ഞാന് മാരേജിന് കൊറച്ച് മുന്നെയാണ് ലൈസൻസ് ഇട്ത്തത് അപ്പൊ പി കൈ തെളിയാത്തൊണ്ട് കാ മാരേജ് ടൈമില് കാളി ത്തിയാർന്നു അപ്പഴേത്തേക്ക് എന്താണ് കൈതെളിയാത്തോണ്ട് പുതിയ വണ്ടി ഓടിക്ക അങ്ങനോരു പേടിയൊക്കാര്ന്ന് അതൊണ്ട് ഇതുവരെ കൈ തെളിഞ്ഞിട്ടില്ല.
ആഹ്
ആഹ് അങ്ങനെ
നമ്മള് സ്ത്രീകളാണെന്ന്ണ്ടെ